ഹലോ
ഹലോ ആഹ് ഇവിടെ രണ്ട് മൂന്ന് പേര് വന്നു അതാ ഞാൻ കട്ട് ചെയ്ത പരിചയമല്ലാത്തവരായണ്ടേ ആരാ
ആഹ് ആഹ് ആഹ് ആഹ് അത് കൊഴപ്പില്ല ആഹ്
ഇവിടെണ്ട് നമ്മുടെ വീടിനടുത്ത ജംഗ്ഷനിൽ ഒരു വെള സബ് പോലെ അവിടെ അപ്പൊ നാളെ എന്തോ ഫ്രീ ചെക്കപ്പ്ക്കെ ഉണ്ടന്ന്‌ ഉം ഈ ബോഡി വെയ്റ്റിന്റെയും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെള്ള ഒരു ഫുൾ ബോഡി ചെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഒരു വീട്ടീന്നാണ്ട് അഞ്ചു പേർക്കാണ്ട് പങ്കെടുക്കാന്ന്
ആഹ് പോയി നോക്കാനേ എന്താ ഫ്രീ ആയിട്ടല്ലേ ഇപ്പ നമുക്ക് എന്തേലും അസുഖമൊക്കെ ഉണ്ടായി തന്നെ അറിയാരുന്നല്ലോ
ഓ ഇനിതിപ്പ എത്ര പേര് കാണും നാളെ അവിടെ
ആഹ് ആൾക്കാരൊക്കെ വരുമായിരിക്കും ഫ്രീ ബോഡി ചെക്കപ്പ്ക്കെല്ലേ
ഇത് ബോഡി ചെക്കപ്പ് ആയിട്ടല്ല നമ്മുടെ ഈ വേ ഈ കൊഴു പ്പിന്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മള് വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെള്ള രീതിയില്
ആഹ് ആഹ് അങ്ങനെ ആഹ്
ഉം അവര് ഫോൺ നമ്പർക്കെ മേടിച്ചൊണ്ട് പോയി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഞാൻ ഒരാള് ഇങ്ങനെ വണ്ടി വരാൻ നേരത്ത്
ഉം
ഒരാൾ രണ്ട് ചേച്ചിമാര്ങ്ങനെ പിടിച്ചിർത്തിട്ട് ഇങ്ങനെ വണ്ടി ആഹ് വന്നോണ്ടിരിക്കണ്‌ അവരെ പിടിച്ചു നിർത്തിട്ട് എന്താ എ ഇങ്ങനെ എ എന്താ അത് ബോഡി ചെക്കപ്പ് ആയിരുന്നു ഇത് വെറ്റിനെ ഒന്ന പറഞ്ഞാ അല്ലാതെ ബോഡി ചെക്ക പ്പക്കെയായിരുന്നു
ഉം
കണ്ണിന്റെ ഉണ്ടായത് നല്ല ഫുൾ ബോഡി ചെക്കപ്പിന്റെ ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് ഇവിടെ അടുത്തൊരു അടുത്ത് വെച്ച് എന്ത്വാ ഇട്ട് ഉരയ്ക്കുന്നേ
ഇവിടെ അച്ഛന്റെ ജീൻസ് കഴിക്കൊണ്ടിരുന്ന
ഉം അങ്ങനെ പിന്നെ
ഫുൾ ചെക്കപ്പ് ഇല്ല
ഉം ഇത് ഫുൾ ബോഡി ചെക്കപ്പന്ന അവര് പറഞ്ഞ
ഇത് വേ ഈ കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന്റെ
ആഹ് ആഹ്
ഒക്കെ അവര്
ആഹ് നല്ലേ ആഹ് ആഹ് ആഹ് ആഹ് എന്തായാലും നല്ലയാ ഇതിപ്പം വീട്ടിലുള്ളവരൊക്കെ പോയി നോക്കട്ടെ ഇപ്പം ഓരോ അസുഖത്തിനല്ലേ
ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇത് നമ്മടെ വീട് തൊട്ടപ്പ നമുക്ക് നടന്ന് പോകുന്ന ദൂരമൊക്കെ ആണെങ്കി നമുക്ക് പിന്നെയും പോവാ ഇത്ച്ചിരി അങ്ങ് കരുന്നാക അവടെ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം പോണം
ആഹ് ഹാ ഹാ
അങ്ങ് അടുത്ത അയ് ബസ് ക്കെ ഒണ്ട് ഇവിടുന്നക്കെ ബസ്സ് കിട്ടാനൊക്കെ ഭയങ്കര പാട എനിക്കാണെ വണ്ടിയൊന്നും ഇല്ലതാനും
ആഹ് ആഹ് ആഹ് ആഹ്
എനിക്ക് വണ്ണ ഇല്ല എന്നാലും
ആഹ്
ഇത് എന്റെ ശരീര പ്രകൃതി ഇങ്ങന നമ്മള് ആഹാരം എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ശരീരാ
ആഹ് അഹാ ആഹ് ആഹ്
പിന്നെ അമിത തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുല്ല അതുകൊണ്ടന്നെ വല്ല്യ കാര്യക്കന്നില്ല
ആഹ് ആഹ് ആഹ് അത് കൊഴപ്പൊന്നുല്ല ഉം
മേരാ റി മക്കയി നോകട്ടെ
ആഹ് അവശ്യമുള്ളരു പോട്ടെ
നമ്മടെ വീട്ടി വരുന്നവരോട് നമക്ക് താല്പര്യം ഇല്ലന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മള് ഫോൺ നമ്പര് കൊടുത്തന്നേള്ളൂ
ആഹ് ആഹ് ആഹ് പിന്നെ ഉച്ചക്ക് ആഹ് ഇവിടെ ഇവിടെ ഞങ്ങള് ഇന്നലേണെങ്കി കോര മേട് കോരമീൻ മേടിച്ചരുന്നു അതാണെങ്കി കൊള്ളത്തില്ലാര്ന്ന്
ഇവിടെയും കോര കൊണ്ടോന്ന് ഞാൻ കൊള്ളാതോണ്ട് ഞാൻ മേടിച്ചില്ല ഒരു വെള്ളക്കോര മസാലയക്കെ കറിക്ക്
നമ്മുടെ ആഹ് അത് ഇവിട ഇന്നലെ ഇവിടുത്ത വെള്ളക്കോര ഷ് കൊള്ളത്തില്ലർന്ന് കറി വച്ചിട്ട് പ്പ ഇപ്പർത്തെ ഞങ്ങള ആഹ് വീടിന്റെ ഇപ്പുറ ത്തൊരു മാമൻ ഇങ്ങനെ വള്ളത്തി പോന്നേയ അപ്പൊ അവര് പോകുമ്പോക്കെ നമക്ക് മീൻ കൊണ്ട പോല്ലെങ്കിൽ നമുക്ക് കൊണ്ടു തരും അപ്പൊ നല്ല നമുക്ക് വിശ്വാസച്ച് മേടിക്കൻ നല്ല ഫ്രഷ് മീനായിരിക്കും ആഹ് ആഹ് ആഹ് അന്നര് ഇന്നലെ ആണെങ്കിൽ ഇച്ചിരി എന്തുവാ ചൂടാ ചൂട കൊണ്ടുത്തന്നു ആഹ് അപ്പൊ അത് ആഹ് നല്ല ചൂടയാരുന്നു അപ്പം അത് കറി ആഹ് അത് കറി വെച്ച് പിന്നെ രസം ഒണ്ട് ഉച്ചക്കത്തേക്കതായി
ആഹ് അത് മതിയല്ലൊ
ഉം ആഹ് അഹ് അതെല്ലാം ഉണ്ടരുന്ന് നേരത്തെ എല്ലാം അങ് പതിനോന്ന് മണിക്ക് മുബേ എല്ലാം അങ് ഉണ്ടാക്കി വെക്കും
നമ്മള് എത്ര നേരത്തെ ജോലി ഒത്ക്കാവോ അത്ര നേരത്തങ്ങ് ജോലി ഒത് ക്കിട്ട് നമുക്ക് എവിടെങ്കിലും ഇരിക്കല്ലോ അല്ലാതെ കൊറച്ചേരം ഇരുന്ന് പിന്നെ ജോലി ചെയ്യാവ എനിക്കത്ഷ്ടമുള്ള കാര്യമല്ല നമുക്ക് ചെയ്യാവുന്ന അപ്പപ്പം അങ്ങനെ ചെയ്യാതാ തീർക്കാങ്കി
ആഹ് ആഹ്
ഇതൊണ്ട് അല്ലാതെ അയ്യോ എനിക്കിപ്പം വയ്യ പിന്നെ ചെയ്യന്നും പറഞ്ഞ് മാ റിയിരുന്നാലേ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ വേറെ ആരും ചെയ്യാനും ഇല്ലല്ലോ
ആഹ് അത് അതുകൊണ്ടങ്ങെ ചെയ്ത് പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് വല്ലം നോക്കിയ മതി വൈനേരന്നും ഇല്ല ചോറ് തന്നാ പിന്നെ നാളത്തേക്ക് അരിയാട്ടണം അങ്ങനെ വൈകുന്നേരം കുറച്ച് പണിയുണ്ട് അതും കൂടെ തീർക്കണം അത്രേ ഉള്ളൂ
ആണോ
ആഹ് ആഹ്
അരിക്ക് വെള്ളത്തിട്ടോ എന്തുവാ അപ്പ ദോശക്കാണ്
അ അപ്പത്തിനാണെങ്കി ഇവിടുത്തെ പച്ചരിയാണെങ്കി ശരിയാവുന്നില്ല എത്രൊക്കെ നോക്കിട്ട് ആഹ് പ ച്ചരി വെള്ളത്തിലിട്ട് അപ്പം ആട്ടാൻ നോക്കിട്ട് പറ്റുന്നില്ല ഈസ്റ്റ് വരെട്ട് നോക്കി അന്നട്ട് അപ്പം അങ്ങോട്ട് ഒരു ശരിയാവുന്നില്ല
ഇതെ നമ്മളെ ഈ തേങ്ങാവെള്ളം ഇല്ലേ തേങ്ങാവെള്ളം
ആഹ്
മളേ എപ്പം അപ്പ ഇടുന്ന ദിവസം എന്നല്ല ഇനി എപ്പ അഹ് തേങ്ങ വെള്ളം കി നമ്മള്പ്പം തേങ്ങ പൊട്ടിക്കുമ്പോഴാലും ആഹ് വെള്ളം എടുത്ത് ഫ്രിഡ്ജി വെച്ചേക്കണം
ആഹ് ആഹ്
എത്ര ദിവസം ഇരിക്കുന്നോ അത്രയും നല്ലതാ
ആഹ് ആഹ്
ഇപ്പി ഇന്ന് തേങ്ങ പൊട്ടിച്ച ആഹ് വെള്ളം എടുത്ത് ഫ്രഡ്ജിവെക്കും ഇപ്പ നാളെയും തേങ്ങ പൊട്ടിക്കേണ്ടിവന്ന ആഹ് വെള്ളം എടുത്ത് താഴെ പൊളി എടുത്തക്ക് ഫ്രഡ്ജി വെക്ക ഒരുമിച്ച് അങ്ങ് വെച്ചേക്കണം ഇടുത്തെ ഞങ്ങളടെ വീട്ടിലെയും ആഹ് പച്ചരി കൊള്ളത്തില്ലായിരുന്നു
ആഹ്
അപ്പൊ അപ്പത്തിനെണ്ട് നമ്മൾ സാധാരണ പൊറത്തുന്ന് മേടിച്ചായിരുന്നു ഇടുന്നത് ഇന്നലെ ഞാൻ ഒന്ന് പരീഷി ച്ചു നോക്കി ഒരും മൂന്നാല് ഊസായിട്ട് ഫ്രിഡ്ജി ഇരുന്ന തേങ്ങാവെള്ള ആയിരുന്നു അപ്പൊ ഞാൻ ആഹ് റേഷൻ കടേന്ന് വേ ച്ച പച്ചരി തന്നെ അപ്പ ആ പച്ചരിക്കകത്ത്
ആഹ്
പച്ചരി കഴുകി ഒരു പത്ത് ഉരു ഉഴുന്ന് ഉഴുന്നും കൂടെ അതിനകത്തി ഇട്ട് ഞാൻ വെച്ചിര്ന്ന് രാവിലെ അങ്ങ് വെള്ളത്തില് ഇട്ടായിര്ന്ന്
ആ ആ
അന്ന്ട്ട് വൈകുന്നേരം ഞാനിതും തേങ്ങ തിരിങ്ങി ചേർ ക്കത്തില്ലെ എന്നോട അപ്പൊ ഈ വെള്ളവും ഈ താ ഇന്നാത്തങ്ങ് തേങ്ങയും അല്ല തേങ്ങയില്ല ചോറും ഈ അരിയും ഈ തേങ്ങാവെള്ളം പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഈ തേങ്ങ വെള്ളം തന്നെ ആവശ്യത്തിന് ഒണ്ടായിരുന്നു
ആഹ് ആഹ്
അതും പിന്നെ ഈസ്റ്റ് ഒണ്ടയി ഈസ്റ്റ് ഇട്ട് എന്താര് വൈകുന്നേരം അരച്ച് വെച്ച് രാത്രി ഞാൻ നോക്കുമ്പോഴ്ത്തേന് നല്ല രീതി പൊങ്ങി അങ്ങ് കേറി
ആഹ്
ആ രാവിലെ ആയപ്പോ നല്ല അപ്പം ആയിരുന്നു നല്ല സോഫ്റ്റ് അപ്പം ആയിരുന്നു
ആ നല്ലെ ആ ഇനി അങ്ങനെ വല്ലോ നോക്കണം ഇവ്ടാണെങ്കി തേങ്ങ പൊട്ടിച്ച വെള്ള വെള്ളം കുടിക്കും എടുത്ത്
ആ അത് എടുത്ത് ഫ്രിഡ്ജി വെച്ച് നോക്ക് നല്ല കള്ളപ്പത്തിന് എടുക്ക്ന്ന പോലിരിക്കും ഒരു വട്ടം പരീക്ഷിച്ച് നോക്ക് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ
ഉം ആണല്ലെ ഉം ഉം
ന്നാ ശരിയെന്നാ ഞാനീ തുണി ഒന്ന് കഴികിയിടട്ടെ
ആഹ് ശെരി ശെരി